ഹലോ.
ഹലോ എന്താ വർത്താനം?
നല്ല വർത്താനം എന്തങ്ങളെ വർത്താനം?
എന്താ സുഖം അങ്ങനെ പോവ്ന്നു ചായുടി ഒക്കെ കഴിഞ്ഞിരിക്കാണോ?
ഇല്ല ചായുട്ച്ചിട്ടില്ല.
ഏഹ്
ഇങ്ങളോ?
ല്ല ഇബടി കുടിച്ചിട്ടില്ലവടെ എല്ലാരും എത്തട്ടതി രാത്രിയാവും. കുടിക്കാന്.
ആഹ് ആഹ്
രാത്രി ഒര് ഏഹ് ആറ് അര ആറെ മുക്കാലൊക്കെ ആമ്പോ എല്ലാരും പണി കഴിഞ്ഞ് വെരും അപ്പളാണ് സാധാരണ കുടിക്കാറ്ള്ളത്.
ആഹ് ഞാനും മൈരിബ് ഏഴ് മണി എട്ട് മണി ന്നെ ആവും.
ആഹ് പിന്നെ ഇപ്പ ഭക്ഷണം കയ്ക്കാ കൊറെേ നേരം വേയ്കീലേ?
ആഹ് ഞാന് ഷോപ്പിലാണ് അപ്പൊ ഞാൻ എറങ്ങാന് ഏഴ് മണി ആവു.
ഓ അഹ് ശെരി എന്താ വർക്ക് യ്യ്ന്നെ?
ടൈലറ.
ഓ അടിക്കാനൊക്കെ നിങ്ങള പ്പോ ഏത് എടുന്നേ പഠിച്ചതാണോ കോഴ്സ് എടുത്ത്?
അല്ല ഞാന് ഈ പത്താം ക്ലാസ് വെക്കേഷല്ല് അമ്മള് വെറ്തെ പോയി പഠിചുലേ
ആഹ്
അങ്ങനെ പോയതേനി.
എന്നിട്ട്?
പിന്നെ ഇങ്ങനെ എടക്കടക്ക് അടിച്ചും പിന്നെപ്പോ ഏത് കണ്ടാലും അടിച്ചാ ന്ന്ല്ലൊരു കോൺഫിഡന്റ് ആയപ്പ പിന്നെ ഷോപ്പ്‌ട്ടു.
സ്വന്തയിട്ട് ഷോപ്പ്‌ട്ട്? യോ അയ്ശെരി എന്ന്ട്ട് ഓഡ്ര ഒക്കെ വെര്ല്ണ്ടോ ഇപ്പ അങ്ങനെ?
ആഹ് അപ്പൊ ഷോപ്പ് ഇട്ട്ട്ട് ആറ് എഴ് മാസം ആവണോള്ളൂ റെഡി അങ്ങനെ ലെവല ആയി വെരന്നേ ഉള്ളു.
ഓ അഹ് ശെരി അവ്ടെ നിങ്ങള് അടിച്ച് വെ ച്ചതാണോ അതോ ഓരോര്ത്തര് വെര്ന്നത് മാത്രം അടിക്കണോ ചെയ്യ?
ആഹ് ആഹ് വെര്താണ് അടിക്കല് അയ്ന്റെ എടെല് ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെ ഡിസ്പ്ലേല് ചെയ് അടിച്ചിടോള്ളൂ.
ഓ എല്ലാര്തു അടിക് കുട്ട്യേൾതു വെല്ല്യോതു ഒക്കെ അട
ആഹ് ലേഡീസ് ഫുള്ള്
ബോയ്സിന്റോ
ബോയ്സിന്റെ അടുക്കൂല ഞാൻ ഇങ്ങനെ ഫാമിലിത്തെ കുട്ടിയൊക്ക് ഒക്കെ ഇങ്ങനെ ഷർട്ട് അങ്ങനെയൊക്കെ അടിച്ചുന്നല്ലാതെ എടുക്കല്ലില്ല സാധാരണ യൂണിഫോമ് ഒക്കെ ഏട്ട ന്റെ കുട്ടിക്കൾക്ക് അങ്ങനെ ഒക്ക അടിച്ചോ കോടുക്കും പൊറത്തിന്ന് എടു
അത് ശരി അല്ലാതെ ആഹ് പത്താം ക്ലാസ്സത്തെ വെക്കേഷനിൽ എത്ര ദി മാസപോയത്
ആഹ് ഒരാഴ്ച്ച ആണോ പിന്നെ എങ്ങനെയണ്ട് എങ്ങനെയണ്ട് ആഹ് ടൈമ് നമ്മളള് കൊറച്ച മുന്നേ ഞാനപ്പൊ പത്താം ക്ലാസ്
അല്ല മൂന്ന് തരം ചുരിദാറിന്റെ മാത്രമേ പോയിട്ടുള്ളൂ പിന്നെ അങ്ങനണ്ട്
ആഹ്
സേമായി
ആഹ്
അന്ന് സാധാരണ നമ്മള് വെക്കേഷനിൽ ഇപ്പ ഞൻ പഠിച്ചിട്ട് പത്ത് പതിനാല്ല് കൊല്ലമായി
ഓഹ്
അപ്പൊ നമ്മള് സാധാരണ നമ്മള് വെക്കേഷല്ല് അന്നൊക്കെ ടൈലറിങ് അങ്ങനെക്കെല്ലാ പോവാ
ആഹ് ആഹ് എങ് ക്ക് ഭയങ്കര ആഗ്രഹയിന്നു പക്ഷെ എടുത്തത്തെ കുട്ടികളൾ ആരുല്ല എന്ന് പറഞ്ഞോണ്ട് ഞാൻ പോയിട്ടില്ല ഞാൻ ഇതേ പോലെ തന്നെ അടിക്കാൻ താല്പര്യവുണ്ട് ആരും ഇല്ലാത്തൊണ്ട് അങ്ങനെ എന്നാലും ഇപ്പ മെഷീനി ചുവുട്ട് ങ്ങാണ്ട് എന്റെ ഡ്രസ് ഒക്കെ അടിക്കാ എനിക്കറിയാം
ആഹ് പിന്നെ പോയ്
ഡ്രസ്സ് അടിക്കാഞ്ഞ് പറഞ്ഞാല് ചെറുതായിട്ടൊക്കെ കേട്ടോ ഇങ്ങനെ കീറിയത് അങ്ങനത്തൊക്കെ ഉണ്ടാവൂലേ ചെറ് ചെറിയ കീറിയതും അങ്ങനെയൊക്കെ ആയിട്ടുള്ളതൊക്കെ അടിക്കും കേൾക്കുന്നില്ലേ പറയുന്നേ ഹലോ ഹലോ ചെറിയ റേഞ്ചിന്റെ പ്രശ്നുണ്ട് തോന്നുന്നു ഇപ്പ കേക്കായ് ക്കാരം അങ്ങനെ അടിക്കാനൊക്കെ പോയിന്ന് പോലും അടിക്കാൻന്ന് പറഞ്ഞാല് ഫുള്ളായിട്ട് അറിയില്ല എന്റെ